ആഹ് എന്താ വർത്താനോം?
എന്ത സുഖന്നേണ് എന്തൊക്കെയാണ് അന്റെ വിശേഷങ്ങള്
ഏഹ്
എന്തൊക്കെയണ്ട് അന്റെ വിശേഷങ്ങള്
അങ്ങനെ പോകുന്നു.
എങ്ങനെണ്ട് പ്രസവ ശുശ്രൂഷകളൊക്കെ
പ്രസവ ശ്രുശൊക്കെ ഉഷാറെയ്നിം ഫുഡോക്കെ അയില് എട്ടു നേരത്തെ ഭക്ഷണം ഇണ്ടാവും
ആഹ് എട്ടു നേരോ
എട്ടു നേരം
ഏഹ് അങ്ങനൊക്കെണ്ട് ലെ
നമ്മുക്ക് പൊൽച്ചക്ക് ഒര് അഞ്ച് മണിയൊക്കെ ആവുമ്പോ കാടമുട്ടിം പയം പുഴുങ്ങിയതും ഒരു നാടം മുട്ടിം ഒരു ഗ്ലാസ് ഹോർലിക്സ് ഇണ്ടാവും
ആഹ്
അത് കയി ആഹ് സുബയ്ക്ക് അത് കഴിഞ് ഞമ്മള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട്
ഉം
ഓലമ്മക്ക് എന്തെങ്കിലും സധാ അമ്മക്ക് ഇണ്ടാവണ പത്തിരിം കറിയോ അല്ലെങ്കില്
ആഹ്
നൂൽപുട്ടോ അല്ലെങ്കി ഇഡ്‌ലിയോ ദോശെ അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ അത് കഴിഞ്ഞ
ക്കാവുമ്പോ ഞമ്മളടുത്ത് നിൽക്കാ വേറെ ആരെങ്കി ഇണ്ടാവോ ഇങ്ങനെ ഇപ്പൊ ഈ
ഓഹ് ഞമ്മളെ കൂടെ നിക്കുന്ന ഒരാക്ക് ഭക്ഷണം ഇണ്ടാവും
അങ്ങനെ ഇണ്ട്ലെ ഞ ഞമ്മക്ക് തരുന്ന ഭക്ഷണൊക്കെ ഓൽക്കും ഇണ്ടാവോ?
ഏഹ് ഇല്ല മൂന്ന് നേരത്തെ ഭക്ഷണം ഓൽക്ക് ഇണ്ടാവൊള്ളു
ആ മതിലിലോ ആഹ്
പിന്നെ നമുക്ക് ഗ്യാസ് അതായത് അടുപ്പുണ്ടാവും ഗ്യാസ് നമ്മള് കൊണ്ടുപോകുവാ സാധങ്ങളൊക്കെ കൊണ്ട്‌ പോയിട്ട് നമ്മ-
ആഹ് ആ ഞമ്മക്ക് വേണമെങ്കി വേറെ വെച്ചുണ്ടാക്കാം
ആഹ് നമ്മള് മുട്ട പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് കൊണ്ടുപോയിനി കുട്ടിയിണ്ടായോണ്ട് കുട്ടിക്കുള്ളതാണ്
ആഹ് ആ വലിയ മോക്ക്‌യില്ലേ
ആ രണ്ട് റൂമ് ഇണ്ട് ഒരു റൂമില് രണ്ട് കട്ടില് ബെഡും ഉണ്ടാവും
ആഹ്
സെൽഫ്‌ ആയിട്ടുള്ളരു ബെഡും
ആ ഒ ഒരു കൂട്ടർക്ക് തന്നെ രണ്ട് റൂം വരുവോ
ഓ അതെന്താ ചെറിയ ഒരു വീട് പോലെ അതിപ്പ ഇന്റെ- ഇന്റെ ഇന്റെ സ്വന്തം വീട് പോലെ സ്വന്തം വീടിന്റെ അത്ര വലപ്പുള്ളൂ ഉള്ള ഒരു ഇതായിരിക്കും അത് അതായത് എന്റെ വീട്ടില് രണ്ട്‌ റൂമും ഒരു അടുക്കള
ഒരു എന്താ എന്തോ ഒരു പേരുണ്ടല്ലോ പിന്നെ അറ്റാച്ച്മെന്റോ
ആ അറ്റാച്ച്മെന്റ് ആ അറ്റാചിഡ് ആ റൂമ് മരുമോൾക്ക്
ആഹ് ആഹ് ആഹ് കിച്ചണും ഒക്കെ ഉള്ളൊരു വീട്
ആ ഒക്കെ ഒരു കൊലായണ്ടാവും ചെറിയേ ഗ്രില്ലൊക്കെ പിന്നെ ഒരു അടിക്കൽ ഉണ്ട് ണ്ടാവും നല്ല വലിയ സൗകര്യംയുള്ളെ പിന്നെ രണ്ട് റൂമ് ഉണ്ടാവും ണ്ട് വലുത തന്നെ ഒ ആ റൂമിലൊരു അലമാര ഒരു റൂമിൽ ഒരു അലമാരയും വേണ്ടി ക
അപ്പൊ ഇത് ഫ്ളാറ്റ് മാതിരിയാ വരുന്നെ
ആഹ്
ഈ ഫ്ളാറ്റില് എ എല്ലാ റൂമിലും ഇങ്ങനെ ഉണ്ടാവും
ഓ ഒരു ബാത്ത്റൂമും ഉണ്ടാവും
ആഹ് ആഹ് അല്ല ഈ- സിറ്റ് ഔട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാ ബാൽക്കണി മാതിരിയ
ഞങ്ങക്ക് താഴേന്ന് കിട്ടിയെ എനിക്ക് താഴെ മോളില് വാ- ചെറിയൊരു വാൽകണിയില്
ആഹ് ആഹ് ആഹ്
എന്റെ നാത്തൂൻ നിന്ന് കുറച്ചും കൂടി വലിയ ബിൽഡിങ് ഒക്കെ നാട്ടിൽ നിന്ന്
ആഹ്
ഇത് കൊറച്ച് പഴയതാ ആദിയെ ഉള്ളതാ
ആഹ് ആഹ് ആഹ്
നമ്മള് ആദ്യം ബുക്ക് ചെയ്ത് പോകുന്നു ഇന്ന് ഇവിടെ നിന്ന് പോകുന്നു പിക്കടെ ഞൻ യയ്സോ ഏഴ് ദിവസം ഏഴ് ദിവസത്തെ പാക്കേജ്
ആഹ് ആഹ്
പതിനഞ്ച് ദിവസത്തെ എടുക്കണേ ചേച്ചി പിന്നെ - ഏഴ് ദിവസത്തിന് പതിനയ്യായിരം
ആഹ് ഉഴിച്ചിലും കാര്യവും- കുട്ടിനെ കുളിപ്പിക്കാനും കുട്ടിനൊക്കെ ഞമ്മള് അവിടെ എത്തിപ്പനെ കുളിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കില് പൊക്കിൾ കൊടി ചാടി
ഞങ്ങളോട് വന്നാ മതി പറഞ്ഞ് പൊക്കിൾക്കുടി ചാടി അന്ന് പോയി അന്ന് വൈന്നേരം
ആ അപ്പൊ പിന്നെ കുട്ടിക്കും കുട്ടീനെ കുളിപ്പിക്കാ
ആൾക്കാര് കുൾപ്പിക്കാനി കുട്ടീനെ കൊണ്ടോവും
ഉം
അമ്മ അടുത്തുന്ന് നോക്കള്ളോ ഇവിടെ ഒരു ശമ്പൾ സാധാരണ നമ്മള് വീട്ടിനൊക്കെ ആകുമ്പോലോ ഇരുപത് മിനിട്ടെങ്കിലും കുട്ടിനെ എണ്ണ തേച്ച് വെക്കുല്ലോ
ആഹ് ആഹ് ആഹ് ആഹ്
പെട്ടെന്ന് പോയിക്കൊണ്ടുന്നാണോ
ആഹ്
ചെറിയ കുട്ടികളാണ് അത് ചെറിയ കുട്ടീള നമ്മാട് പ്രായൊക്കെ ഉണ്ടാവും പക്ഷെ കണ്ടാ ചെറുതാ
! ! ! ! ! ! ! ചില പറേല്ലൊ അറിയോ ചില ചെറിയ മക്ക ക്ക് കുറേ നേരം എണ്ണ തേച്ചിട്ടാ നീരിറങ്ങന്നില്ല പ്രശ്നത്തിലും വേഗം കുളിപ്പിക്കുന്നവരുണ്ട് ആഹ് ആഹ് താലേല് ആദ്യം തേക്കാവൂ കുളിപ്പിക്കുമ്പോ എടുത്തേക്ക മ്മളെ കുളിപ്പിക്കുപടുത്തേക്കാ എന്നിട്ട്
എനിക്ക് നാല് മണിക്ക് കൊണ്ടോവും ഇൻക്ക് ഇപ്പൊ ഒരു ഇരുത്തെട്ട് ദിവസായിണ്ടാവും
മ്ഹ് ഇരുപത്തെട്ട് ദിവസൊക്കെ ആയില്ലേ
ഉം സ്റ്റിച്ച് ഒന്നും പോയില്ല
സ്റ്റിച്ച് എല്ലോ
ഇത്ര ദിവസായിട്ടും പോ ഫസ്റ്റിലെ നമ്മള് നല്ല ചൂടെള്ളൊക്കെ ഒഴിച്ചിട്ട് കൊറെേ സ്റ്റിച്ച് പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു ചൂടുള്ളം നിർത്തിച്ച് അതായത് അവിടെ പോയല്ലോ ഹസ്ബിൽ പോയാലോ ഇവിടുന്ന് പത്തി സൈരം അങ്ങട്ട് പോയി
ആഹ് ആഹ് ആഹ്
ആടെ ചൂടെള്ളം കുറവാ
ആഹ്
അപ്പൊ ആ ചൂടുള്ളം കുറവായത് കൊണ്ടന്നെ പിന്നെ സ്റ്റിച്ച് പൊട്ടി പോയില്ല
ഇപ്പൊക്കെ കുറേ കാലം സ്റ്റിച്ച് ഇണ്ടാരുന്നു
ഇണ്ടായിനി അപ്പൊ ഇജ്ജ് ഹോസ്പിറ്റല് പോയിട്ട് എടുത്തല്ലാ
ഉം
എന്റെ ഫ്രണ്ട് ഉം ഇങ്ങോട് വന്നീട്ടോ കാണാൻ വന്നീന്
ആഹ്
അപ്പ ഓള് പറഞ്ഞ് ഓള് സ്റ്റിച്ച് ഓള് ഹോസ്പിറ്റലിൽ പോയിട്ട് അയച്ച ഏഹ്
ആഹ് അങ്ങനെ അങ്ങനത്തതും ഉണ്ടടി അങ്ങനെ വരുന്നതും ഉണ്ട്
ആഹ്
ഉം
അന്റെ എപ്പളാ പോയപ്പോ
എൻ്റത് അത്യാവശ്യം ഒരു മുപ്പീസം ഏഹ് ഒര് നാപ്പീസൊക്ക ഇന്റെ സ്റ്റിച്ച് ഇന്ക്ക് ആഹ് ഇന്ക്ക് താടയിലൊക്ക ഇണ്ടായിനി ഇന്ക്ക് ഇങ്ങനൊരു കുത്തല് മാതിരി യേന്നു ഞാനൊക്ക പറിമ്പോ നല്ല തളച്ച വള്ളം പാർന്നാലും ഇന്റെ സ്റ്റിച്ചണ്ട് പൊട്ടാത്ത പോലേ
ഉം
പലോൽക്കും ശരീരത്തിന്റെ പ്രകൃതി പോലെ ഇണ്ടാവും
അതിന് ഇന്റെ തടയ്ണില്ല പക്ഷെ അവടെ ഇങ്ങനെ ത മറ്റേ പൊർത്ത്ക്ക് സ്റ്റിച്ചായിട്ട് തടയ്ണില്ല അതൊരു പാണ്ട പോലെ മുറി അയിറ്റ്റ്റ് ഇങ്ങനെ നിക്കൂല അത്പോലെ
ആത് റെഡി ആയിക്കോളൂ
ആഹ് അത് ചിച്ച് ആവേണ്ടാവൂലല്ലേ
ഉം
ഞങ്ങ ചിച്ചു
ഇന്ന്ട്ട് ഫുഡ് ഇപ്പ എട്ട് നേരല്ലേ പറഞീന്ന് ഇയ്യ്
എട്ട് നേരം പിന്നെ അമ്മക്കൊരു കഞ്ഞി കൊണ്ടന്നേരും ചീരാകഞ്ഞോ ഉലുവക്കഞ്ഞോ
അത് അത്എത്ര മണിക്കാകിട്ടാ
അ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോ കുട്ടിനെ കുളപ്പിക്കാ കൊണ്ടോണ ടൈമില്
അപ്പം രാവിലെ ഏയ്മണി ഒക്ക ആവുമ്പഴണോ ഈ ത്‌ട്ട പത്തിരിം കറിയൊക്കെ
ആഹ് അഒരു ഏയ്മണിക്ക ആവുമ്പോ പിന്നെ ഈ പയ്നൊന്നണി ആവുമ്പോ കറി ചിക്കനോ ചിക്കനാണ് കൂട്തലും അല്ലെങ്കി ആ കുട്ടാണെങ്കി അങ്ങനെ
ആഹ് ആഹ് ആഹ്
പിന്നെ അത് കഴിഞ്ഞ ഒരു ജൂസോ അല്ലങ്കി റാഗോ അല്ല ഓട്സോ ഓട്സ് അങ്ങനെ എന്തെങ്കിലും കെണ്ടരും
ആഹ് ആഹ് ആഹ് ആഹ്
ആത് കഴിഞ് ഉച്ചക്ക് പോ
നല്ല പ്രോട്ടീന്ള്ള ഭക്ഷണങ്ങളന്നേണ് തെര്ന്നത്
ഇപ്പോ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് മറ്റേ ക്യാരറ്റിന്റെ
ക്കാൻ കയ്യോ എങ്ങനെണ്
പക്ഷേ അവൾ ഹെൽത്തി എല്ലേച്ച് അവളട് കുടിക്കും ഈ ദോ ശ ഇഡിലി അതൊന്നും ഞാൻ മര്യാക്ക് തിന്നേലൊന്നുല്ല
അല്ല ഈ അരിയാറും അതേപോലെ അതൊന്നും ഉണ്ടാവൂല്ല നമ്മ -
നമ്മള് നാ ഞാ കുളിക്കാ പോവൂല്ലേ
ആഹ്
ഞാ കുളിക്കാ പോവുമ്പോ ഓലാ ഒര് ആര്യ അരീഷ്ടല്ലേ അരിയരി ഇഷ്ട്ടേ
ഏഹ് അതലിഷ്ട്ട ആയപ്പോ
അരിഷ്ട്യല്ല ഒരു നല്ല കയ്പ്പ്ള്ള ഒരു തരിതരി പോല്ത്ത വള്ളോ
ഞാൻ ഒരു പച്ചവെള്ളം
ആഹ് അത് അമ്മക്ക് അപ്പ തരും
കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ
കുളിക്ക്ണേന് മുന്നേ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ്. വരുമ്പോ ഒരരിഷ്ടം തരും
ഉം
പിന്നെ വയറ് കെട്ടി തരും ചിയ്യും
കൈപ്പ്ള്ളത് ഏതാ അറിയോ അത് ഇതല്ലേ തെരി
അരിയാര്
കയ്പ്പ്ള്ളതേ നാല്പ്തി കയ്പ്പ്ള്ളത് വേറെ സാധനാ ഒരു കാപ്പി കളറ് പ ഇത് ഞാ ഞാനെന്തേനി അറിയോ അരിയാര് കാട്ടല് മോൾ മോരില് കലിക്കി കുടിച്ചലേനി
രാവിലെ
അല്ല കു ആഹ് അയിന് ഇന്റെ രാവിലേയർഞ്ഞാ ഇന്റെ ഏകദേശം പത്ത് മണിയൊക്കാവും കുളിച്ച് കഴിയുമ്പോത്തിന്
ഇന്ക്കാ ഒറ്റ വലിക്കാട്ട് കുടിച്ചീർക്കും ഞാന് എന്തെച്ചാല് ഇതില്ല
ന്നെല്ലേന്യോ അപ്പൊ ആഹ് പേക്ക്മ്മല് ഇണ്ട് മോരിലും കലക്കി കുടിച്ചാല് മതിന്ന്ള്ളത്
ഉം
ഏഹ് അപ്പം ഞാൻ ഒരു വട്ടം ഞാൻ ഇമ്മാനോണ്ടറഞ്ഞു ഇന്ക്ക് മോരിലൊന്ന് കല്ക്കി കുടിച്ചാ കുടിക്കാൻ കയ്യോ നോക്കേനി ഇച്ചെല്ലാതെ കുടിച്ചിട്ട് ഇച്ചോക്കാനിക്കാനൊക്കെ വെര്യാ ഇന്ക്ക് കി കഷായം ലേഹവും ഒന്നും ഇന്ക്ക് പറ്റൂല
ആഹ്
അപ്പയിത് എങ്ങനെങ്കി എങ്ങനെങ്കി കുടിക്കണല്ലോ ഈ അരിയാറ്ന്ന് പർഞ്ഞ സാധനം
ഉം ആഹ് അയെന്നെ രാവിലെ തരും
ആഹ് അയിന് ഞാനന്തെയ്യും മോരില് കലക്കി കുടിക്കും
ആഹ്
ഏഹ് ആ മോ
അപ്പയെ ടേസ്റ്റ് മാറോ
ഏഹ് ആഹ് ടേസ്റ്റ് മാറും ഇതിനൊരു പുളിയാവും അപ്പം പിന്നെ വെല്ല്യ കൊഴപ്പല്ല
ആഹ്
മറ്റേ ഇന്ക്കാട്ട് കുടിക്കാന് ക ഇന്നാലും ചെറിയെ ചമർപ്പ് ഇതൊക്കെ ഇണ്ടാവും പക്ഷേ മോരിലാവുമ്പം മറ്റേയിന്റെ അത്ര ഒരു കുടിക്കാൻ കഴിയാത്ത വിഷയല്ല
അപ്പയെ എത്ര ദിവസം ഈ അരിഷ്ടും ലേഹ്യും
ലേഹം ലേഹം ഞാൻ തിന്ന്ട്ടെ ഇല്ലാ ഇന്ക്ക് ആരെങ്കിലും കൊണ്ടോന്നര്ന്ന ലേഹം വരെ ഞങ്ങള് കടയിലേക്കന്നെ കൊട്ത്തിട്ട് ഞങ്ങള് അയിന് പകരം വേറെ എന്തെങ്കിലു വാങ്ങലേ
അല്ല വീട്ട്ന്ന ഇണ്ടാക്കുല്ലെ മറ്റേ കാരക്ക അതൊക്കെ
ആഹ് അത് തിന്ന്ട്ട്ണ്ട്
ആഹ് അയെന്നെ ഞാൻ തിന്നും മറ്റേ ഇന്ക്ക് തിന്നാ കയ്യില്ലാ പിടീന്ന് വാങ്ങ്ണെ കറുത്ത ലേഹ്യം
ആഹ് ഇന്ക്കറ നെയ്യ് അങ്ങനെ ഇണ്ടാവുമ്പേ ഇന്ക്കാട് തിന്നാൻ കയ്യൂലെ
അഹ് നല്ല ടേസ്റ്റാ അഹ് ഞാൻ തിന്നും
ആഹ് അജമാംസ് ലേഹൊക്കെ കൊണ്ടോന്നിന് പക്ഷേ ഇന് ക്കേതും പോവൂല ഇച്ച് ലേഹം കാണുമ്പോ
ലേഹ്യങ്ങട്ട് കൊണ്ടരന്നെ വാണ്ടാ വെറുതെ അഹ് എല്ലാ
പ്പം ഞാൻ കുടിക്കും
അരിഷ്ടം കുടിക്കും പക്ഷേ ഇവെടെ കഷായണ്ട്
കഷായാണ് ഞാൻ പറഞ്ഞത് കയിച്ച്ണത്
ഏഹ് ജീരകം ഇട്ട് ജീരകാരിഷ്ടം പിന്നെ വേറെന്തോ ദശമൂലാരിഷ്ടം അങ്ങനത്തെ രണ്ട് അരിഷ്ടം ഇവടണ്ട് അതീ ചൂടെള്ളത്തില് കലക്കിയാണ്ട്
അത് ചുടെള്ളത്തി കൽക്കണെന്തെ അയങ്ങനെ കുടി കുടിച്ചുടെ
ഏന് ഞാൻ അവിടുന്ന് വരുമ്പോ ഓല് തന്നതാ അങ്ങനെ അവിടുന്ന് വാങ്ങിയതാമ്മള് ഇങ്ങനെ കലക്കി കുടിക്കണന്നാണ്ട് എയ്തിവെച്ചക്ക്ണ് ഏഹ് അരിഷ്ടവില്ലെ അത് നാപ്പത്തഞ്ച് എം മ്മല് നൽപ്പത്തഞ്ച് എം മ്മല് വെള്ളത്തിന് കലക്കി കുടിക്കാ
ലേക്കുട്ടോ
ആഹ് ദശമൂലാരിഷ്ടം ജീരകാ
ആഹ് എന്നാ നല്ല ഡോസ് ഇള്ളതായിട്ടാണ്
അതിന്റെ കൂടെ ഗ്യാസ് വരാതിക്കാനുള്ള ഗുളികെം
ആഹ് ആഹ് ആഹ്
ഞാൻ മര്യാദക്ക് പ്രോപ്പർ ആയിട്ട് കുടിക്കണൊന്നില്ല ഞാന്നിട്ട് ഇക്ക് വയ്യൂല ആന്നു കുടിക്കാൻ
ഞമ്മക്ക് ഈ പ്രസവം പ്രസവ ടൈമില് നമ്മളെ നോക്കാൻ കൊറെ ആൾക്കാരുണ്ടാവും പിന്നെ വിളിക്കട്ടോ ആടെ ഭയങ്കര ഒച്ചപാട്ണ്ട് പോയോക്കട്ടെ
ആഹ് ഓക്കെ